കേക്കുന്നുണ്ടോ ഹലോ ആ എനിക്ക് കേക്കാം എനിക്കിപ്പ കേക്കാം കേക്കുന്നുണ്ടോ ആ ആഹ
ഓ എന്തോ പറയാനേ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചൊണ്ടിരിക്കുവായിരുന്നു
പഴയ കാര്യങ്ങളന്ന് പറയ് എന്തൊക്കെയാ നമ്മുടെ നാട്ടിലെ കാര്യങ്ങ
ഓ പണ്ടത്തെ കലാരൂപങ്ങള് ക കലാരൂപങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച ചോണ്ടിരിക്കുവായിരുന്നു.
ഓ ഇപ്പൊ കലോത്സവം അങ്ങനെ കഴിഞ്ഞല്ലേള്ളൂ അല്ലേ അപ്പ കല ആ കലോത്സവം കഴിഞ്ഞതുകൊണ്ടാണോ ഈ കലാരൂപങ്ങളെ കുറിച്ച് ചിന്തിച്ചത്?
ഓ അല്ല കൂട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് ചിന് ഓരോ കാര്യങ്ങൾ ഓർത്തപ്പം പഴയ കലാരൂപങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിലങ്ങ് ചിന്തിച്ചിരുന്നു.
ആണല്ലേ ഞാന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു നമ്മുടെ കലാരൂപങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നേ അതില് നമുക്ക് കഥകളിയായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നേ അന്ന് നമുക്ക് കഥകളി അതുപോലെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഓരോ കലാരൂപങ്ങളുണ്ടല്ലോ അതായത് നമ്മുടെ ആഹ് സ്ഥിരമായിട്ട് അമ്പലങ്ങളിലും മറ്റും ആ നടത്തിക്കൊണ്ട്‌ വന്നിരുന്ന കലാരൂപങ്ങളുണ്ട് അങ്ങനെ ഞാൻ പഠിച്ച ഒരു കലാരൂപ പടയണിയേ അപ്പൊ അതിന്റെ ഒരു ഇസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ശരി ഇതിന്റെ സ്റ്റോറി പറയുന്ന എന്താന്ന് വെച്ചാല് ആഹ് നമ്മുടെ ആഹ് ഭദ്രകാളി ദേവി ദാരികനെ അതായത് ദാരികനെ വധിക്കാനായിട്ട് ദാരികനെ വധി ക്കാനായിട്ട് ഉം ധരികനെ വധിച്ചതിന് ശേഷം തല അതായത് തല അറ്ത്ത് കൈയ്യില് പിടിച്ച് ഉഗ്രരൂപണിയായിട്ട് നിന്നത്രേ അതായത് ഉഗ്രരൂപണിയായിട്ട് നിന്ന സമയത്ത് പ്പഴും ദേവിയുടെ കലി അട ങ്ങാതെ വന്നപ്പോ ദേവിയുടെ കലി അടങ്ങാതെ വന്നപ്പോ ഇത് ശ ഈ കളി തീർക്ക തീർക്കാൻ വേണ്ടിയിട്ട് ആ മഹാദേവനും ആ മഹാദേവനും അതായത് ഈ ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മഹാദേവനും മഹാദേവന്റെ ഭൂത കണങ്ങള്ണ്ട് ഭൂതഗണങ്ങളും കൂടെ എന്ത് ചെയ്തുന്ന് വെച്ചാല് ദേവിയെ പ്രീതിക്ക് വേണ്ടി ഓരോ വേഷങ്ങള് കെട്ടി നൃത്തം ചെയ്തുന്ന് പറയും ഈ നൃത്തം ചെയ്തത് പിന്നീട് ഒരു രൂപമായിട്ട് വന്ന് പടയണി എന്ന് പറയുന്നത് അതിപ്പോം കേരളത്തില് നമ്മുടെ ഈ തെക്കൻ കേരളം തെക്കൻ കേരളത്തിലാണ് തെക്കൻ കേരളത്തി ത്ത്ല് ഹ നമ്മുടെ ദേവി ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളില് നടത്തി വരുന്ന ഒരു ആ ആചാര കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത് ഇത് നമുക്ക് പാള ഉണ്ടല്ലോ പാള അയ്യോ കറണ്ട് പോയി കേട്ടോ ഒരു നിമിഷമേ ഇവിടുത്തെ കറണ്ടിന്റെ കാര്യം ഒന്നും പറയണ്ട ആ പാള ഉണ്ടല്ലോ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഈ കൗങ്ങിന്റെ പാള
കുങ്ങിന്റെ പാള കൊണ്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കും എന്നിട്ട അതില് നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ നാടൻ ആഹ ചായ ചായന്ന് പറയുമ്പം കരിയും ആ സിന്ദൂരവും മഞ്ഞളും ഒക്കെ ഉപയോഗിച്ച് വെള്ള വെള്ളക്കാണെങ്കിൽ എ പിന്നെ ചുണ്ണാുമ്പോം യൂസ് ചെയ്തിട്ട് അതായത് ആർട്ടിഫിഷ്യൽ കളറുകളല്ല നമ്മുടെ നാട് നാട്ടില തന്നെ ഉണ്ടാക്കുന്ന കളറുകൾ ഉപയോഗിച്ച് ഇത്ണ്ടാക്കി അതായ രൂപം രൂപങ്ങൾ വരച്ച് അതിനന് നിറം കൊടുത്ത് അതിനനുസരി അനുസരിച്ചുള്ള നൃത്ത ചുവടുകള് വെച്ച് ഓരോന്നും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി ആ അത് പിന്നെ ഇങ്ങനെ വരുന്നു അങ്ങനെയാണ് നമ്മുടെ ഈ പഠയണികളിലൊക്കെ സാധാരണ ചെയ്യുന്നത് ഇപ്പം ഇതിലിരുന്ന് പറഞ്ഞാലും നമുക്ക് ഒരുപാട് കോലങ്ങളെന്നാ പറയാ അതായത് ഇവരീ വേഷം കെട്ടിയാടുന്നതിന് കോലങ്ങൾ എന്നാ പറയുന്നത് കേട്ടോ ഓരോ കോലങ്ങൾ എന്ന് പറയും ഈ കോലങ്ങള് ഈ കോലങ്ങുണ്ടല്ലോ ഈ കോലങ്ങള് പല പേ പ്പ മനുഷ്യനല്ല മനുഷ്യനല്ല പകരം ഭൂതഗണങ്ങളാണോ അപ്പൊ അതില് പക്ഷി ഉണ്ടാകും യക്ഷി ഉണ്ടാകും മാടനുണ്ടാവും കാളശുണ്ടാകും അതുപോലെ ഭൈരവി എന്ന് പറഞ്ഞിട്ട് ഒരു കോലമുണ്ട് ഇത് ഭൈരവിക്കോലം എന്ന് പറയും ഈ ശരി മെയിനായിട്ടുള്ള ഈ പടയണിയിലെ മെയിൻ കോലം എന്ന് പറയുന്നത് ഈ ഭൈരവിക്കോല
ആ കേട്ടിട്ടുണ്ട് ഞ
ഉണ്ടോ എപ്പഴ എപ്പോഴെങ്കിലും ഇതുപോലെ എപ്പോഴെങ്കിലും കാണാൻ അവസം ഇട്ടിട്ടുണ്ടോ
കാണാന് അവസരം കിട്ടിയിട്ടില്ല കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്
അല്ലേ എനിക്ക് കാണാനായി ഒരുപാട് അവസരങ്ങള് കിട്ടീട്ടിണ്ട് അപ്പം നമ്മക്ക് നമ്മുടെ ആ ഒരുപാട് അവസരങ്ങൾ കിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കതെ പറ്റി കൊർച്ചധികം കാര്യങ്ങൾ അറിയെം ചെയ്യാം എനിക്കിതില് ഏറ്റോം ഇഷ്ടപ്പെട്ടത്
ആഹ പറഞ്ഞോളൂ
എക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാല് കാലൻ കോലംന്ന് പറയും അത് ആ ഒരു ഒരു ഒരു പ്രത്യേകത ആ ഒരു കോലത്തിന് മാത്രമേ ഏ നമ്മുടെ അമ്പലത്തിനുള്ളിൽ കടക്കാനായിട്ട് ഒരു ഇതൊള്ളൂ ന്ന് പറിം അതായത് ദേവിയെ പോയി കണ് അമ്പലത്തിനുള്ളിൽ പോയി ഏ ദേവിയെ തൊഴാനും അമ്പലത്തിനുള്ളിൽ പോയിട്ട് തിരിച്ച് വരാൻ പറ്റും ബാക്കിയുള്ള കോലങ്ങളൊക്കെ ഈ പടയണി കളം എന്ന് പറയും അതായത് ഇവര് കോലം കെട്ടി ആടുന്ന സ്ഥലത്തിന് പടയണിക്ഖളം എന്നാ പറയുന്നെ ഈ പടയണി കളത്തിലാണ് ബാ ഉള്ള എല്ലാവരും ഏ എന്താ ചെയ്യുന്നത് ചുവടു വെക്കുന്നത് ചുവടു വെക്കുന്നേന് നമ്മള് കോലം തുള്ളലെന്നാ പറയുന്നെ ഈ കോലം തുള്ളുന്നെയ്ന് നൃത്തം ചെയ്യുകയാണ് അതായത് ഓരോ ഈ ഓരോ കോലത്തിനും ഓരോ ആ പാട്ടുകൾ ഒണ്ടവും ബാക്ക്ഗ്രൗൺ സംഗീ ബാക്ക്ഗ്രൗണ്ട് നോ സൗണ്ട് ഒണ്ട് സോങ്സ് ഉണ്ടാവും അത് തപ്പ്കൊട്ടി പാടുകയാണ് ചെയ്യാ തപ്പെന്ന് പറയുന്ന ഒരു വാദ്യോപകരണം ആ വാദ്യോപകരണം എന്നിട്ട് പാടി അത് പാടിയതിന് ശേഷം ആഹ്‌ എന്താണ് ആ പാട്ടിനനുസ രിച്ച് അവര് നൃത്തം ചെയ്യും അങ്ങനെ നൃത്തം ചെയ്ത ഇത് ട്ടോമിക്ക്യാറും ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി ആ സമയത്തൊക്ക്യാണ് തൊടങ്ങുന്നത് വെളുപ്പിന് ഒരു ആറ് മണി ഏഴ് മണി സമയം വരേയും അമ്പലങ്ങൾല് ഇത് നടത്താറുണ്ട് ഒരു കൂട്ടം ജനത്തിന്റെ വിശ്വാസ്വാണ് ഈ പടയണി എന്ന് പറയുന്നത് അപ്പൊ തപ്പ് കൊട്ടി ഇവര് ഏ ഡാൻ നൃത്തം വെക്കും നൃത്തം വെച്ച് ഓരോ ചുവടുകളും അതിന് ഓരോന്നിനും ഒണ്ട് ഓരോന്നും ഇത് പഠിക്കുന്നാണ് ഇവര് ഒരു വർഷത്തോളം ഇ ഈ ഏ പടയണീടെ ഓരോ ചുവടുവെപ്പും ഓരോ കോലം എങ്ങനാണ് തുള്ളണ്ടേന്ന് പഠിക്കും വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത ആളുകള് വരെയുണ്ട് ഈ ഭൈരവിക്കോല ഒക്കെ തുള്ളുകാന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ടാണ് അവര് തളിപ്പിക്കുന്നെ പിന്നെ ഓരോ അമ്പലങ്ങൾലും ഓരോ നേർച്ചക്കോലങ്ങള് ന്ന് പറിം അതായത് ഓരോര്ത്തരുടെ വിശ്വാസം അനുസരിച്ച് ഓരോ കാര്യങ്ങള് ചെയ്തു കൊടുക്കാനായിട്ട് ആ ദൈവത്തിന് വേണ്ടി നേരും അതായത് ഇങ്ങനെ ഞാാനിത് ചെയ്തു തര ചെയ്തു കഴിഞ്ഞ കോലം ചെ ചെയ്യാം എന്ന് പറ നമ്മളിങ്ങനെ നേരിവല്ലോ അങ്ങനെ നേർന്നിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കോലം തുള്ളിക്കാറുണ്ട് ഇതൊക്കെ ഓരോ ഒരു ഒരു ഒരു പണ്ട് വർഷങ്ങളായിട്ട് നിലന്ന് വരുന്ന ഒരു ക ഇതാണ് അതിപ്പോഴും നമ്മുടെ നാട്ടില് നിലാ നിന്ന് പോന്നു ഇതില് നമ്മള് ആഹ്‌ അഹ് നമുക്ക് പഠിക്കാനാണ് ട്ടണെങ്കിൽ ഒരുപാട് കാണും ഒരു പാള ആഹ് പാള കൊണ്ട് എന്തോരം വരണത്തിൽ എത്ര എത്ര അത് കറക്റ്റ് അളന്ന് മുറിച്ച് അതിന്റെ ഭാരമാണെങ്കിൽ എല്ലാം അവർടെ തലേ ഇത് ഇത് നമ്മടെ തലയിലാണല്ലോ കൂടുതലും ഭാരം വരെ തലയിലാണ് തലയിലേക്കാണ് അതിന്റെ ഭാരം വരുന്ന ഓരോന്നും അവർോഓരോന്നും ചെയ്യുന്നു എത്ര ഓരോ വർഷം ഓരോ ഭംഗിയായിട്ട് ഇന്ന പോലെ ഇന്ന ചിത്രങ്ങൾ വരച്ച് അവരത് ഭംഗിയായിട്ട് ചെയ്തു വരുന്നു ഇതിന് മുമ്പ് ഇതിനെപ്പറ്റി എപ്പ് എപ്പോഴാ കേട്ടിട്ടുളേ ന്ന് ഒന്ന് പറയാൻ പറ്റുവോ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോന്ന് പറഞ്ഞപ്പോ
ഞാനിങ്ങനെ കുറച്ച് നാൾ കൊണ്ട് അത് കറക്റ്റ് പറയാ കറക്റ്റ് ദിവസോ മാസോ വർഷോ എനിക്ക് പറയാൻ ഓർമ കിട്ടുന്നില്ല പക്ഷെ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് നേരിട്ട് കാണണെന്ന് ഭയങ്കര ഒരുരാഗ്രഹമാണ് ഈ കലാരൂപങ്ങള്ൾ പഠിച്ചിട്ടും കേട്ടിട്ടുള്ള അറിവുകളേ ഉള്ളു പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇത് എന്നെങ്കിലും ഇത് ജീവിതത്തിലൊന്ന് കാണാൻ നേരിട്ടൊന്ന് കാണാൻ ഒരു അവസരം തരണേെന്ന എൻന്റെ പ്രാർത്ഥന ഇതുവരെ അതിനോരവസരം കിട്ടിയിട്ടില്ല
അതെല്ലെ ഞാൻ പറയട്ടെ ആ ഇത് നല്ല അതായത് നമ്മുടെ ഒരുപാട് നമ്മുടെ ഈ ഏരിയയില് ഒരുപാട് ഏർ നമ്മുടെ തെക്കൻ കേരളം എന്ന് പറയാൻ നമുക്ക് അറിയല്ലോ മധ്യ കേരളം ഉണ്ട് മധ്യ കേരളം എന്ന് വേണെങ്കിൽ പറയാ മധ്യം കേരളങ്ങളിലുള്ള ജില്ലകളില് ഒരുപാട് അമ്പലങ്ങളില് ഇപ്പോഴും നടന്നു പോരുന്ന ഒരാചാരമാണെന്ന് വേണമെങ്കിലും പറയാം ഈ അമ്പലങ്ങളില് ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് നടത്തി വരുന്നത് ഇതിന് നമ്മള് പറയാനാണെങ്കില് ഓരോ ഘട്ടമായിട്ട് അതായത് ഇപ്പ ഞാൻ പറഞ്ഞല്ലോ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാവും അല്ലെ ബാക്ക്ഗ്രൗണ്ട് സോങ് ണ്ടായിരിക്കും അതിനനുസരിച്ചാണ് ഇവര് നൃത്തം വെക്കുന്നത് ഈ നൃത്തച്ചുവടുകള് അവ ഏകദേശം ഒരു വർഷത്തോളം ഇരുന്ന് കഷ് ഷ്ടപ്പെട്ട് പഠിക്ക അതിനന് ഓരോ വ്രതങ്ങളൾ എടു എന്നാല നമ്മുക്കറിയാലോ വ്രതം എടുക്കുകാന്നു പറയുമ്പം നമ്മളെന്താണ് ആ ഇറച്ചി മാംസം ഒന്നും കഴിക്കില്ല മാംസവും മത്സ്യവും മുട്ടയും ഒന്നും കഴിക്കാതെ സസ്യാഹാരം മാത്രം കഴിച്ച് അത് ആ വ്രതമെടുത്ത് നോറ്റ് കൃത്യമായിട്ട് പടയണി പടയണിക്കളത്തിൽ വന്ന് പടയണിയാണ് ഈ പടയണി നടത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് തുടക്കം ഒരു പടയണി എന്ന് പറഞ്ഞാൽ ഇത് ആ കോലംതുള്ളല് മാത്രല്ല പകരം ഓരോ ഓരോഘട്ട് ളം ഘട്ടങ്ങളുണ്ട് അതായത് അടവി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ അമ്പലത്തിനും ഓരോ ഓരോ കാര്യങ്ങളാണുള്ളത് പിന്നെ കഥകളി എന്ന് പറയുന്നതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഈ പടയണിയാണ് ഞാൻ മെയിനായിട്ട് നമുക്ക് അറിയാവുന്ന കൂടുതലായിട്ട് നമുക്ക് അറിയാവുന്ന പിന്നെ നമ്മള് പത്താം ക്ലാസ് വെച്ചിട്ട് കഥകളിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് കഥകളിന്ന് പറയു കഥകളി എന്ന് പറയുമ്പം ആ നമ്മുടെ നളനും ദമയന്തിയും ഒക്കെയുള്ള ഒരുപാട് കഥകൾ ഉണ്ട് ആ കഥകളൊക്കെ നമ്മുടെ എനിക്ക് തോന്നുന്നു കഥകളിയുടെ ആ പിതാവിന്റെ പേര് ഞാൻ മറന്നുപോയി മിക്കവാറും പച്ച എന്ന് പറയുന്നത് നല്ല നല്ല നല്ല ആളുകൾക്ക് വേണ്ടിയിട്ട് അതായത് നല്ല രീതിയിലുള്ള നായകന്മാർക്കാണ് ഈ പച് പച്ചാന്ന് ന് പറയുന്ന വേഷം കെട്ടുന്ന എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ സ്ത്രീകളാണ് അത്ര മിനുക്കന്ന് പറയുന്നത് സ്ത്രീകളാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിട്ടാണ് ഈ മിനുക്കന്ന് പറയുന്നത് അതുപോലെ ഇവരുടെ ഈ കണ്ണുണ്ടല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല ഈ പട നമ്മുടെ കഥകളി നടത്തുന്ന കലാകാരന്മാരുടെ കണ്ണുകൾ നല്ല ചുവപ്പ ആയിരിക്കും ഈ ചുവപ്പ് ഉണ്ടാകാൻ വേണ്ടിട്ട് അവര് ചെയ്യുന്ന എന്താണെന്നറിയാമോ ഈ ചുണ്ടാന്ന് പറയുന്ന ചെടിയുണ്ട് ചുണ്ട ചെടി ആ ചെടിയുടെ ഇല ഇടിച്ച് പിഴിഞ്ഞ് അത് കണ്ണിന് മുകളിൽ വെച്ച് ആ ഇങ്ങനെ ചെയ്യാണ് കണ്ണിന് മുകളിൽ വെച്ച് കെട്ടുമത്ര കെട്ടി അത് പിറ്റേ ദിവസം അല്ലെങ്കി കുറച്ചു നാള് കഴിഞ്ഞൊ ഒരു കുറച്ച നേരം കഴിയുമ്പോഴത്തേക്കും ഈ കണ്ണിന് നല്ല ചുവപ്പ് കളർ കിട്ടും അപ്പ ഈ കഥകളിലാണെങ്കി തന്നെയും ആ കളറുകൾ ചേർകാന്ന് പറയുന്ന നമ്മുടെ ഈ ചിരട്ടക്കരി ഉണ്ടല്ലോ ചിരട്ടയൊക്കെ കരിച്ചിട്ട് ആ കരി വെച്ചിട്ടാണ് ഇവര് കരിയൊക്കെ ഉണ്ടാക്കുന്നെ ആ നാച്ചുറൽ ആയിട്ട് പ്രകൃതിയിൽ നിന്നാണ്ഓ ഓരോ നിറ ങ്ങൾ ഉണ്ടാക്കിട്ട് ആ നിറങ്ങളാണത്രേ ഇവര് ചായമായിട്ട് കൂട്ടുന്നത്. ഈ നവരസങ്ങളും ഒക്കെ അറിയാലോ ഈ നവരസങ്ങളും ഏ നവര നവരസങ്ങള് നമ്മുടെ അം ഇതിന് കരണം നമ്മുടെ കഥകളിൽക്ക് ഒള്ള കാര്യൊക്കെ അറിയാലോല്ലെ? അതുപോലെഎ നമക്ക് എനിക്കറിയാം ചാക്യാർകൂത്ത് ചാക്യാർകൂത്ത് ഒരുസം ചാക്യാർകൂത്ത് നടന്നോണ്ടിരിക്കേ എ ആണത്ര കുഞ്ഞുണ്ണി നമ്മടെ കുഞ്ചൻനമ്പിയാര് ഉറങ്ങിപ്പോയപ്പം ചാക്ക്യര് കളിയാക്കിയതിന്റെ പുറത്താണത്രേ കുഞ്ചൻ നമ്പ്യര് ഓട്ടം തുള്ളല് അ ഉണ്ടാക്കിയത് അത്രേ ഓട്ടംതുള്ളൽന്ന് പറയുന്ന ഒരു കലാരൂപം സൃഷ്ടിച്ചത്ചാർത്ത ന്റെ ചക്യാർകൂത്തിനിടെ തനിക്കേറ്റ അപമാനമാണെന്നൊക്കെ ഞാൻ എപ്പോഴോ പഠിച്ചിട്ടുണ്ട് അപ്പോ ശെരി എന്നാ. ഞാനെന്ന നാളെ വിളിക്കാം കേട്ടോ? ശെ
ഓക്കെ ബൈ.